ഹലോ കേക്കണ് ആഹ് കേക്കണിണ്ട് അനക്ക് കേൾക്കണിണ്ടോ
ആഹ് ഇണ്ട് ഇണ്ട്
ഉം
എന്നിട്ട് എന്താ അവിടെ നിക്കണിണ്ട് എവിടെപ്പോ വീട്ടിലാണോ
വീട്ടിലല്ല പഠിക്കണോടത്താ
പഠിക്കണോടത്താണല്ലേ എവടെ എന്താ ഹോസ്റ്റലാ അതോ റൂമോ
റൂമ് റൂമ്
റൂമി ഒപ്പ എത്ര ഞാനും പൊറത്ത് ഞാനും പൊറത്ത് റൂമെട്ത്ത് നിക്കാ
ആഹ് ശരി
അല്ല റൂമിലെത്ര പേര്ണ്ട്
റൂമില് ഒരു മൂന്നാള്
ആ ആദ്യ മുതലേ വന്നപ്പോ റൂമിലേണു റൂമ് എടുത്ത് നിക്കേന്നു
അല്ലല്ല ആദ്യം വന്ന സമയത്ത് എന്താണ് ഞങ്ങള് ഹോസ് റ്റലേന്നു പ്രൈവറ്റ് ഹോസ്റ്റലെന്നു ഇന്നാ ന്ന്ട്ട് പിന്നെ അവിടുന്ന് ഒരു ആറു മാസം കഴിഞ്ഞപ്പോ മാറി പൊറത്ത് റൂമ് നല്ല റൂമ് കിട്ടിയപ്പോ റൂമടുത്ത് മാറി
അവിടെള്ളോർ അവിടെള്ളവർന്നെയാണോ ഇവിടെ ഇ ണ്ടായത്
ഹോസ്റ്റലോ ആ ഹോസ്റ്റല് ഹോസ്റ്റല ഉണ്ടായിുന്ന ആൾക്കാര് തന്നെയാണ് മാറു റൂമടുത്തു മാറിയപ്പൊ ഇണ്ടായിന്നെ ഹോസ്റ്റല് ഇതുപോലെ തന്നെ റൂമില് നാലാൾക്കാര ഞങ്ങ ഹോസ്റ്റലിൽ രണ്ട് ടൈപ്പ് റൂമാ ആണ് ആറ് ആൾക്കാരെ റൂമും ഉണ്ട് നാലാൾക്കാർ റൂമുണ്ട് ആറാൾക്കാരും റന്റ് കുറവാണ് നാലാൾക്കാരെ റെന്റ് കൂടുതലാണ് ഞങ്ങള് നാലാള റൂമിലായിരുന്നു ഞങ്ങള് നാലാൾക്കാരുണ്ടായിരുന്നു വേറെ ആരിനിം ആ സമയത്ത് ഏഴ് അഞ്ഞൂറായിരുന്നു ആ ഏഴ് അഞ്ഞൂറ്ന്നുള്ളത് ആ ഒന്നാംതി ഞങ്ങക്ക്ങ്ങനെ ഒന്നാംതീ ടു അഞ്ചാം തീയതിയുടെ ഉള്ളില് അടക്കണന്ന അ നമ്മള് ഒന്നാം അഞ്ചാതിടെ ഉള്ളിൽ കറക്റ്റ് പോയി അടച്ചാല് നമുക്ക് ഏഴായിരം ഉണ്ടാവയുള്ളൂ നേരെ വൈകിയാല് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മേടിക്കുംന്ന് പറഞ്ഞേക്ക പക്ഷെ ഞങ്ങളന്നും കറക്റ്റ്ടൈമിൽ കൊടുക്കണ ഇവ അനെ മേടിച്ചിട്ടുള്ളൊരു
ആ ആ ട്ട് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ അടിപൊളിയാണോ
ഫ്രണ്ട്സ് ഒക്കെ സെറ്റ് ആയിരുന്നു പിന്നെ കൊറേ അറിയാവോലോ കോളേജ് ആയാൽ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങളാകെ തല്ലി പിരിഞ്ഞി ആകെ ഒരു വഴിക്കായി എന്നിട്ട് പിന്നെ റൂമ് മാറിയപ്പോഴൊന്നുംകൊ ഴപ്പമിണ്ടായിന്നില്ല ഒക്കെ സെറ്റ് ആയിന്നു നാലാൾക്കാര അടിപൊളിയാ അങ്ങട്ടും ഇങ്ങട്ടും പിന്നെ ഓരോത്തർക്കും ഓരോരോരോരോ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങട്ടും ഇങ്ങണ്ടും പറയണ ഒരു ഇതൊന്നും ഇരുന്നില്ല പിന്നെ ഒരു സമയത്തിയപ്പൊ ഇപ്പ ആകെ മൂന്ന് പേരും ആ മൂന്ന് പേരിലും രണ്ടാൾക്കായി ഞാനും വേറെരു ഫ്രണ്ട്ആ ണ് കൂടുതൽ അടുപ്പം മറ്റൊരാൾ റൂംമേറ്റ് പോലെ ഉണ്ടന്ന് മാത്രം
അങ്ങനെ എന്ത എന്തേന്നു പ്രശ്നം എന്തേന്നു
പ്രശ്നം അത് എന്തിനപ്പ തുടങ്ങിയത റിയില്ല നമ്മളെ പറ്റി ഇല്ലാത്തത് ഇ ണ്ടാക്കിയിട്ട് വേറള്ള ആൾക്കാരോട് പറഞ്ഞുണ്ടാക്ക ന്നിട്ട് അവര് നമ്മളെ വേറെ കണ്ണില് കാണാ അത് നമ്മളെ ചെവിയിൽ വന്ന് കേക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആയിട്ട് ആകെ നമ്മള് വിചാരിക്കാത്ത ആൾക്കെ നമ്മളെ പറ്റിയിട്ട് വേണ്ടാത്ത പറയാന്ന് പറയുമ്പോ ഒരു സങ്ക ടം ണ്ടകോലോ കൊറക്കെ ക കൊറേക്കെ കടിച്ചു പിടിച്ച് പോയി പിന്നെ നമ്മൾ എന്ത് ചെയ്യണലും കുറ്റം കണ്ടുപിടിക്കുക അങ്ങനെക്കെ പിന്നെ ആകെ ഒരു ഡിപ്രഷനിലൂടെ പോയിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ എങ്ങനെക്കാണ്ട് പിന്നെ കൊറച്ച കാലം ഇവിടെ നിന്നപ്പോ ആ മൈൻഡ് മെച്ചോർഡ് ആയി ആള് മെച്ചയോർഡ് അപ്പൊ മനസ്സിലായി ഇതൊന്നുംല്ല പ്രശ്നം എന്നുള്ളത് ഇങ്ങനെ കൊറേ പ്രശ്നങ്ങൾ വരകയും പോവയും ചെയ്യും അയ്നൊക്കെ കരയാൻന്ന അയിനെന്നെ നേരം ഇണ്ടാവു
അത് ശരിയാ കരയാനന്നെ നേര ഉണ്ടാവുള്ളൂ കൊറെ പ്രശ്നം ച്ചങ്ങ ഇങ്ങനെ വന്ന കഴിഞ്ഞാല് നമ്മളുടെ മനസ്സ് അതിനോട് ഇതായി കഴിഞ്ഞാല് പിന്നെ ആഹ ഇക്ക്ങ്ങനെണ്ട് അപ്പൊ എന്നാലും കുഴപ്പന്നില്ല ഞാന് പിന്നെ ഒറ്റക്ക് വന്നൊണ്ട് പിന്നെക്കെ ഒരു പ്രശ്ന പ്രശ്നമായിട്ട് തോന്നിയില്ല അത് വേഗംഒക്കെ റെഡി ആക്കുകന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ കുറച്ചൊരു ബോൾ ഇതായ കാരണം അത് വല്ലാതെ എന്ന ബാധിച്ചില്ല
ഉം ഞാനും ബോൾട്ടായിരുന്നു
ഉം ആഹ അങ്ങനെ
എങ്ങനെയൊക്കെ അങ്ങനെയാണ് കോളേജത്തൊക്കെ അവസ്ഥ
എന്നിട്ട് ഇപ്പൊ അ പൊറ പൊറത്ത് അവിടത്തെ കൊഴപ്പൊന്നില്ല ഉ അങ്ങനെ പോവുന്നുണ്ട് രാവിലെ ക്ലാസ്സിന് പോണു ഉച്ചക്ക്ശേഷം ചോറ്ന്നാലും വരും പിന്നെയും പോകുന്നു ഇങ്ങനെയൊക്കെ ഒരു ഇതില് പോകുന്നുണ്ട്
പഠിപ്പ് കയ്യാനായി തുടങ്ങിയന്റെ
ആ ഇനി അത്ര എന്തോ ഒന്നര വർഷം കൂടി ഉണ്ട് ഒന്നര വർഷംഅല്ല ഇനിയിപ്പോ ഓഗസ്റ്റിലാണ് പരീക്ഷ അത് കഴിഞ്ഞാല് പിന്നെ എന്താ ഇനി ഒരു വർഷം ഫോർത്ത് ഇയർ ഉണ്ട് അതില് പിന്നെ പ്രൊജക്ട് അതൊക്കെ ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ഉം പ്രൊജക്റ്റ് ഒക്കെ ചെയ്യണ്ടേ ഏ എന്ത്
ഇതൊക്കെ പോവാൻ അത് കഴിഞ്ഞാല്
ആ ആ അത് കഴിഞ്ഞാല് ഒരു ആറുമാസം ഇന്റേൺഷിപ്പ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഇ ജോലിക്കൊക്കെ പോകണം
ഉ ആ ജോലിക്ക പോ അപ്പ ഇപ്പൊ പഠി ഡിഗ്രി ആണോ അതോ പി ജി ആണോ
ഡിഗ്രിയ പഠിക്കുന്നു പി ജിയും ചെയ്ത് കഴിഞ്ഞാല് പി ജിയും ചെയ്യ ആ ഇത്രയും പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് പഠിക്കല്ലേ അപ്പൊ ഇ കൊറച്ചൊക്കെ പൈസ ഉണ്ടാക്കി വേണങ്കിൽ ജോലിക്ക് സോറി പിജി ഒക്കെ ചെയ്യാൻ
എന്റെ മൈൻഡും അങ്ങനെയാണ് ഞാനും ഇതുപോലെന്നെ പഠിച്ചോണ്ടിരിക്ക ഡിഗ്രി തന്നെ പി ജി ചെയ്തിട്ടില്ല പി ജി ചെയ്യണ പറ്റിട്ടൊന്നും ആലോച ന്ന വയ്യ പഠിക്കാന്
അതെ എളുപ്പയാ ഉള്ളതന്നെ പഠിക്കാൻ അത്യാവശ്യമുണ്ട് തനിക്കൊക്കെ
എന്താ അങ്ങനൊക്കെ പോണ്
ഉം എന്നിട്ട് ഇപ്പോ അവജ് അവരെ കാണലണ്ടോ കൂടെ പഠിക്കണവരെ
കാണോക്കെ ഉണ്ട് ഇപ്പൊ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുക്ക് നമ്മുടെ കാര്യം അവർക്ക് അവരുടെ കാര്യം
അവർക്കിപ്പോ അവർക്കി പ്പോ വേറെ ഫ്രണ്ട്സ ഒക്ക ആയിട്ടുണ്ടാകും അല്ലെ
ഓ അതന്നെയ അപോലെ അവിടെ ഇവിടെയക്കെ തല്ലു ണ്ടാക്കിയ ആൾക്കാര് എല്ലായിടത്തും ഉണ്ടല്ലോ ആൾക്കാരൊക്കെ കൂടിയണ്ട ഒന്നായി
ആ അത് പിന്നെ എല്ലായിടത്തും അങ്ങത്തന്നെ റീൽസിലൊക്കെ കാണും പോലെ ഫസ്റ്റ് ഇയറിലുള്ള ഫ്രണ്ട്സ് പിന്നെ സെക്കന്റ്‌ ആ ലാസ്റ്റ് ആവുമ്പോ ഒന്ന് ഒരാള് മാത്രം ഇണ്ടാവൂ
അതെ അങ്ങനെയൊക്കെ ആയിട്ട് പോണു ലൈഫ് അൺപ്രഡിക്ട്
ആ പ്ലസ് ടു വരെ ഇണ്ടായിരുന്ന ഇന്ന് പോലെ അല്ല അല്ലെ പ്ലസ്ടുവിലുള്ള ഫ്രണ്ട്സ് പറഞ്ഞാല് ആ അവരമ്മള ഒപ്പം നിൽക്കണില്ലല്ലോ കൂടെ ഡെയിലി ഇപ്പ രാവിലെ സ്കൂൾക്ക് പോകുമ്പോൾ കാണുന്നു ഉച്ചക്ക് ശേഷം വൈകുന്നേരത്ത് വരുന്നു ആ ഒ ഒരു ഇതു ഉണ്ട്
എന്നാലും നമ്മുടെ എന്താ പറയാ നമ്മടേതായ നമ്മുടെ ഓരോ ചിട്ടകളും കാര്യങ്ങളും അതൊക്കെ നമ്മള് വീട്ടിലല്ലേ സ്കൂളിൽ വന്ന തല നടക്ക അതാണ്
ആ
പത്താ ക്ലാസായിരുന്നന്നും ഇക്ക് വല്യ ഇഷ്ടണ്ടായിരുന്നില്ല സ്കൂള് എന്ന ഇഷ്ടമല്ലാന്ന് പറഞ്ഞാല് എന്നും രാവിലെ പോണ് വരുന്നു പ്രത്യേകിച്ച് അങ്ങനെച്ചാരി ഈ കൊറച്ച് ക്ലാസ് ഉണ്ടാകുമല്ലോ കൊറച്ച് നമ്മളെ സ്കൂൾ ഉണ്ടാവല്ലോ കൊറച്ച് മെയിൻ ടീമുകള് അതേപോലെ കൊറച്ച് മുട്ടന്മാര് പിന്നെ കൊറച്ചു മിഡിലിൽ നിക്കുന്ന ആൾക്കര് ഞാൻ ഒരു മിഡിലിൽ നിൽക്കുന്ന ആള എന്നാല് ഈ പറയണ പാവങ്ങളായിട്ടുള്ള പൊട്ടന്മാരായിട്ടും കമ്പനി ഉണ്ടാവും അതേപോലെ ഈ പൊട്ടമാ ഉദ്ദേശിക്കുന്നത് അവരെ കളി യാക്കി പറഞ്ഞതല്ലമ്മോ മൊത്തത്തിൽ മറ്റുള്ള ആൾക്കാര് പറയണ പേരട്ടാണ് ഞാൻ പറഞ്ഞത് അതാണ്ട് വർഗീയവാദം അല്ല
ഉം
പിന്നെ എന്താ പറയാ ഈ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഓര ഇട്ടും സംസാരിക്ക ഇ രണ്ട് പക്ഷെ ഈ മെയിൻായിയിട്ടുള്ള ആൾക്കാാര് പറയണ പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുക ഒരു ഡാൻസിന് ഇത്ര ആൾക്കാരുണ്ട് പറഞ്ഞ അത്ര ആൾക്കാരെ കൂട്ടൊള്ളൂ ഫുുള്ള് ഓരാ തീരുമാനിക്കും ഓൻക്കെ ലൈഫ് ഓരെന്ത് പറയണം അതുപോലെ അതുകൊണ്ട്ന്ന് ആ സ്കൂള് വല്ല്യ ഇഷ്ടണ്ടിരുന്നില്ല ആ ഒരാണ് മെയ്ൻ എന്ത്ണ്ടെങ്കിലും ഓരാണ് മെയിൻ ജൂനിയേഴ്സിന്റെ ടെലായാലും സീനിയേ്സിന്റെടെലായാലും ഓൽക്കാണ് നിലയും വെലം ഓലായിട്ട് സംസാരിച്ച പറഞ്ഞാൽ എന്തോ നല്ല ഫിലിമാക്ടറിയി സം തയച്ചമാതിരിയാണ് ആൾക്കാർക്കൊക്കെ ഉം അപ്പൊ അങ്ങനൊയിട്ട് എന്താണ് അവിടെ അങ്ങനൊയിരുന്നു സ്കൂളില് പ്ലസ് പത്താംക്ാസ് വരെങ്ങനെയായിരുന്നു പത്താംക്ലാസ് വരെ സി ബി എസ് ഇ സ്കൂളാണ് പഠിച്ചുേരുന്നേ സി ബിസ് ഇ ഉള്ളു പുറത്തേക്ക് കാണുമ്പോ സി ബി എസ് സി അങ്ങനെയൊന്നും ഇല്ല അപ്പൊ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് അ പിന്നെ ഞാൻ സി ബി എസ് ഇ നടത്തിട്ട് സ്റ്റേറ്റ്ക്ക് പോയി സ്റ്റേറ്റ് ആ സ്കൂൾ എന്ന് പറയുമ്പോ എന്റെ വീടിന്ന ടുത്തുള്ള സ്കൂളാ കൊറോണ സമയത്ത് ഞാൻ പ്ലസ്വൺ പ്ലസ്ടു അപ്പൊ എന്തൊ വച്ചാല് അടുത്തുള്ള സ്കൂിൽ ചേർന്നാൽ മതി ബസ്സിന് പോ പോയിട്ടൊന്ന വേണ്ട വേണ്ടി ആ സ്കൂിൽ ചേർന്നത്
ഉം ഉം
അത് അടിപൊളി ആായിരുന്നു ഞാൻ ആരും നോക്കാണ്ട് ഒറ്റക്ക് പോയി ചേർന്നതാണോ അവിടെ എന്റെ ഇമ്മി ഇ പ്പിം പറഞ്ഞിട്ട് അങ്ങനെ പോയി ചേർന്ന് പത്ത് ആ അതാണ് കോമഡി ഞാന് ചരുമ്പോ ആരുല്ല ഞാൻ ഒറ്റക്ക് പുതിയ ലൈഫ് പുതിയത്പ്പോ പത്താം ക്ലാസ്സിൽ കൂട നാലാം ക്ലാസ് മുതല് പത്താംക്ലാസ് വരെ കൂടെ നടന്ന രണ്ട് പെൺകുട്ട്യാളെന്നെ കൂടെ ഇണ്ടായി
ആഹ് ആഹ്
കറക്റ്റ് അവരണ്ടോ വന്ന് ചേർന്ന് അവരെൻ്റെ ക്ലാസ്സിലും ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് അവരന്നെ കുത്തിരുന്നെ കുത്തിയിരുന്നെ പിന്നെ വേറെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ചേർന്ന് വേറെ പിന്നെ ഞങ്ങള് വേറെ ആൾക്കാര് പിന്നെ ആദ്യത്തെ ശരുക്കളായിട്ട്
ഉം
ആൾക്കാര് ണ്ടായി പ്ലസ് വണില് ഞങ്ങള് ശത്രുക്കളായി നടന്നിരുന്നു
പറഞ്ഞാൽ ക്ലാസ് അവര്ളൾ തരാ
ആഹ്
ഇന്നത്തെ ഒരുമിച്ചാക്കി ക്ലാസ്സി തന്നെ രണ്ട് ടീം അപ്പം ദേഷ്യന്നുല്ല പക്ഷെ അങ്ങനെയണ്ട് ഒര് ഓരോ കളും കാര്യങ്ങളും നമ്മ നമ്മുടെ കളിയും കാര്യങ്ങളും നമ്മളാണ് അവരെക്കാട്ടി വലുതെന്നു കാണി ഇവടെണ്ടായിരുന്നു അവര് തിരിച്ച് അങ്ങനെയാരുന്നു അപ്പൊ അങ്ങനായിട്ട് എന്താണ്
ഇപ്പൊ അവരുണ്ടോ കൂടെ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കണടുത്തുണ്ടോ
ഇല്ലില്ല അവരാരുല്ല എല്ലാരും വേറെ വേറെ ഇത് കോഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ വേറെ വേറെ കോളേജിലാന്ന് മാത്രം
ആഹ അവര്ജ കോണ്ടാക്റ്റ് ഉണ്ടോ ഇപ്പൊ
ചെല ആൾക്കാർ ചെയ്യും അനൊക്കെ എങ്ങനെയായിരുന്നു കോളേജൊക്കെ
എന്റെ സ്കൂളൊന്നും കൊഴപ്പില്ല ചില കാര്യങ്ങളിലൊക്കെ ഓരോന്നുണ്ടാവുമ്പം നമുക്ക് ആ ലൈഫ് ആലോചിക്കാനന് ഇഷ്ടല്ലാത്ത കൊറെ ഇതുണ്ട് ആരും കുഴപ്പമില്ല ഫ്രണ്ട്സിനേച്ചൊക്കെ എപ്പഴും ഉണ്ട് ഞങ്ങൾ നാട്ടിലൊക്ക പോകുമ്പോ എക്കോപോഴെങ്കിലുമൊക്കെ കൂടും ഇപ്രാവശ്യം കൂടിയും പക്ഷെ പക്ഷെ അന്ന് ഇ കോളേജ് ക്ലാസിന എന്ക്ക് കൂടാൻ പറ്റില്ല ഒരു മറ്റേ പെരുന്തമണ്ണ ഉള്ള എന്ത കൊളി കൊളു എ കൊളുക്കുമ എന്തോ ഒരു മല ഉണ്ട് എന്നാ പേര്ക്കറിയില്ല അവ് അങ്ങനെ തോന്നണു. അവിട്ക് എവ്ട്കോ ഓല് പോയി പക്ഷെ എല്ലാ പ്രാവശ്യം ഓല് മീ റ്റപ്പുണ്ടാവുമ്പോ ഞാൻ പോലണ്ടായിരുന്നു പക്ഷെഇപ്രാവശ്യ ഒക്കെപോവാത്തീല് പോവാത്തതില് ഫോട്ടോസ് കണ്ടമ്പോക്ക് പോയാ മതിയായിരുന്നു തോന്നി പക്ഷെ ശെനി ഞായർ ഒക്കെ ച്ചാ പിന്നീപോവാ ഇത് വേ ആഹ് ആഹ ക്ലാസ്ണ്ടായ കാരണക്ക് പോവാൻ പറ്റില്ല അപ്പൊ നല്ല വിഷമമുണ്ട് കാരണം എല്ലാ പരിപാടിക്കും പോകലുണ്ട് അതിനേകായിം ഒന്നും കൂടി അടിപൊളി ആയിരുന്നു ഇപ്പോ ഒലിപ്രാവശ്യം പോയത്.
അത് നമ്മളില്ലെങ്കിൽ നമുക്ക് തോന്നും അത് വേറെ കാര്യം പിന്നെ നമ്മളില്ലാ ത്തത് നമുക്ക് തോന്നും അടിപ്പൊളിയാണ്.
ആഹ അത് ശരിയാ ഇപ്പ നമ്മൾ സ്കൂളിലൊക്കെ ലീവ് എടുക്കുമ്പോ ലീവ് അന്നാവും നല്ല അടിപൊളിയായിട്ടുണ്ടാവും ഓരോ രസം ആയിട്ട് ചെല്പം പീ ഹെലോ കേൾക്കാ കല്യാ കേൾക്കുന്നുണ്ടോ? എന്നാ ശേരി.